ഹലോ ഹലോ കേൾക്കുന്നില്ലേ ആഹ് ആഹ് എന്തൊക്കെ ആഹ്
സു സുഖാണ് സായ ഒക്കെ കുട്ച്ച
ആ ആഹ് അത് കുട്ച്ചു ങ്ങളോ ഇങ്ങളെ ചായുടി ഒക്കെ കൈഞ്ഞ ആഹ് എന്ത് ചായിക്ക് ചായ്ക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്
വലെ വെ ആ എടക്ക്ണ്ടാക്കും അഅ് വെരട്ടിണ്ടാ
ആ കുട്ട്യള് സ്കൂൾ ട്ടെരുമ്പോത്തിനൊക്കെ പല ആ കു ച്ച്
ഉം
പിന്നെന്താ
ആ ഇന്ന് ലീവാ ഇന്ന് ഇന്നലൊക്കെ ലീവേനി
ഓ
ന്ന ആ
ഇന്ന് ഇന്ന് നല്ല വെയിലില്ല്യേ
ആ ഇന്നല്ലവെയ്ലാ അവടി അങ്ങൻതന്നെ
ഓ വെയ്ലെന്നെ എന്ന ടിം മഴ ല്ല്യാ തോന്ന്നു
ആ രാവിലൊക്കെണ്ടാ യ്നില്ലെ ഇങ്ങനെ
ല്ണ്ടേര്ന്നു രാത്രി ഇണ്ടേയിര്ന്നോ
ആ ഇപ്പല്ലാം നല്ല വെയിലാണ് നമ്മളെ ഡ്രസ്സൊക്കൊ ഉണങ്ങാനൊക്കെ
ഇങ്ങക്കെന്താ ചായക്കെന്താ
ഇന്നെന്തുല്ല സ്പെഷ്യലൊന്നുല്ല
ഉം ആ എന്നുണ്ടാ ഒരു മടിയെന്നെ
ആഹ അതാണ് പിന്നെ കുട്ട്യാള് സ്കൂളുട്ടൊക്കെ വരുമ്പോ ഓൽക്കൊക്കെ എന്തേലൊക്കെ വാണം
ആ എന്തേ മാണം
ഉം ഓക്ക് ചോറൊന്നും പറ്റൂല
ആ
ഉം പിന്നെ ആടെ വീട്ടില് കൃഷിയൊക്കെ ണ്ടോ
ആ ണ്ട് കൃഷിണ്ട് അ് കൃഷി ചെയ് ര് പിന്നെ പപ്പായണ്ട്
ആ
കൊർച്ചോള്ളൂ
ആ
വേറെ വൈതനൊക്കെ ണ്ടേയിര്ന്നു അതൊക്കെ ഇപ്പൊ മായേതാരപൊക്കം
ആ അ ആ
കായ്ചൊക്കെ ചെയതേരുന്നു
ആ
അതൊക്കെ ഇണ്ടോ കൃഷി ചെടികളൊക്കെ ഇണ്ട
ഇല്ലേ ആമില്ല അപ്പൊ അവിടെ ഇല്ല ഇന്റെ വീട്ടിലെണ്ട് കുറ ചക്ക ഇവടെ ഹസ്ബൻഡ് വീട്ട് ഇവിടെ ഇല്ല സ്ഥലം കൊറവാണ് അപ്പൊ അങ്ങനെ ഇണ്ടാക്കാനൊക്കെ ഇഷ്ട്ടാണ് ഇണ്ടാക്
വേ വീ വേറെ വീട് റ്റ വീടിണ്ടാ
പണിയാണ്
ഉം
ഉം അ പിന്നെ കഴിഞ്ഞിട്ട് അവിടെക്ക മക്കള് വിചാരിക്കണ്ട് നമ്മള വീട്ടക്ക് ആവശ്യള്ളത് ഇല്ല ആവശ്യമുള്ള പച്ചക്കറികള് നമ്മള് വെഷിടാത്ത ആ എക്കെ ഇണ്ടാക്കണത് നല്ലത ഇല്ല
ആ അതന്നെ
ഉം അവരേസ് പൊന്നൊക്കെ കിട്ടിയാ മതി ഒരു തക്കാളി അങ്ങനെയൊക്കെ കിട്ടിയാ തന്നെ
ആ അതന്നെ ഇവിടെ പച്ചമുളക് ഇല്ലേന അങ്ങന അപ്പൊ മഴ ആയപ്പോഴണ്ട് വല്ലാതണ്ട് ഇണ്ടാവണില്ല
ആ അവിടെ കിഴങ്ങ് വർഗങ്ങളൊക്കെ ഉണ്ടോ അത് പൂള
പൂളായില്ല മറ്റേ ഈ കാവത്തില്ലേ അ തിണ്ട്
മധുരകെഴങ്ങ്
ഉം
ആഹ്
ഉം മധുര കേങ്ങൊക്കെ ഇണ്ടോ ചക്കരക്കേങ്ങ്
ആഹ് അല്ല ആദ്യ ഇണ്ടായ്നു വീട്ടില് ഇപ്പൊ പിന്നെ അവിടെ പന്നി ശല്യം ഇണ്ടായിട്ടേ
ആ
പന്ന്യോളല്ലോംണ്ട് അപ്പൊ പിന്നെ അഅ് ഇണ്ടാവൂലല്ലോ
ഏ പന്നിണ്ടാ
ആഹ് ആ ഒക്കെർ പിന്നെ മഞ്ഞളേ ഒള്ളൂ അതോൽക്ക് വാണ്ടലോ
ആഹ് മഞ്ഞള് കുരുമുളക് അങ്ങനത്തെ ഒന്നും തിന്നുലെ
ആഹ് അതൊന്നും ഓൽക്ക് വാണ്ട
ഓല് തിന്നോ
ആഹ് ഓല് കേടരത്തി പോവും ക്ഷെ അത് ഓൽ
ല്ല ആ
ആ
ഏ
ഇന്നാല് നമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റൂല
ട്ടാല്
ആഹ് ഉം
പിന്നെ അമ്മ മക്കളൊക്കെ ഓടെ
സ്ക ഇവിടെണ്ട് കളിക്കണക്കെ ഇണ്ട്
ഏ
ഉം
എത്ര ആളാ
ഇൻക്ക് മൂന്നാള്
ക്കോ
പിന്നെ
പിന്നെ ഏ ഇന്നെന്ത് സ് തെന്തെന്നു പരിവാ തെന്തെയ്ണ്ടേന്നാ ആ എർ
ഇല്ലേ ഇല്ല പരിപാടിയൊന്നുല്ല ഇങ്ങള് ഇവിടെ ടൂറ് ടൂറ് യാത്രക്കെ പോവല്ണ്ടോ
പോയിര്ന്നു ഇപ്പൊ കൊറേ ആയി പോയിട്ട് ഒര് പോയിട്ട് കൊറായി ഊട്ടിയില് പോയിനി. ങ്ങള് പോയിനാ
ആ എങ്ങനെ ഫാമിലിയിട്ട് പോവല് അതോ-
ആ അങ്ങനെ ഫാമിലി ആയിട്ടാ പോയിന്റെ ഉം ട്രാവലറില് ചെറുത് ഫ്രണ്ട്സ് ആളും അവര് ഫാമിലി ഒക്കെ ആയി
ആഹ് അങ്ങനെ ഹസ്ബൻ്റും ഫ്രണ്ട്സും അങ്ങനെയ്ക്കാരം ലേ
ൻ്റെ നിന്നീനു
ആഹ് ഞങ്ങള് എടക്കെടക്കൊക്കെ പോവും
ഉം
ഉം
എവിടെ പോവല്
അങ്ങനൊന്നില്ല അങ്ങളെ അട്ത്ത് മൈസൂര് ഊട്ടി
ആ മൈസൂര്ക്കങ്ങനെ പോയത്- തേ
അത് ഫ്രണ്ടിന്റെ കൂടെ വണ്ടി പോയതേനി കാർല്- ഹസ്ബെ ഹസ്ബന്റിൻ്റെ ഫ്രണ്ട്ന്നെ-
നിന്നി നിന്നിരുന്നോ സ്റ്റാൻ-
ഉം പ്പപോവാണെ നി ക്കണല്ലോ
റിസോട്ടാ-
ആഹ് അല്ല റൂമ്ട്ത്തതാ
ഏഹ്
ഉം ഉം ഒരു വർഷൊകിയി
ഏ അപ്പൊ ഫുഡ ഒക്കെ എന്താ പൊർത്ത്- ത്ത്ന്ന് വാങ്ങ
ആഹ് ആഹ് ഒക്കെ പൊർത്ത്ന്ന-
ഏഹ്
ഉം ആ അന്നൊരീസല്ലെ നമ്മള് എന്നും വീട്ട്തന്നെല്ലെ കൈക്കല്- അപ്പ പി പിന്നെ അങ്ങനെയൊക്കെ ഒരുത് വാണ്ടേ
മ്മ് മൈസൂര് ഊട്ടിനെകാണ് ട്ടി ദൂര
ആ ആ മട്ടിക ചെയ്യണം
ആ
അവിട കാണാനുണ്ടല്ലോ ഇഷ്ടം പോലെ
ഏ ഊട്ടിനാട്ടി രസണ്ട ഏ
മൃഗശാല അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്
ഊട്ടിയില് ഇപ്പ കാണാന് ഇപ്പ രണ്ട് മൂന്ന് സ് തലങ്ങളോള്ളൂ
ആ അവിട കാടന്നെ
ഉം അ മുട്ടണിഗാർഡനും പിന്നെ പൊയവക്കും
ഉം ബോട്ടിങ്ങും
ആ ആ അതന്നെ അവ് അ അത്ര തന്നെ ഉള്ളു
ഉം
പിന്നെ ടീ ടീ ഉണ്ടല്ലോ ടീ ഫാക്ട്രി
ആ ആ അവടെ പോയിനാ
ആഹ വിടെ പോയി ചായൊക്കെ കുടിച്ചിരുന്നു
ആ അവിടന്ന് ഇതൊക്കെ കിട്ടോ
ആ ആ വാങ്ങി നമ്മള പൈസടുത്തു വാങ്ങും
ആ ആ പക്ഷെ അതങ്ങനയിരുന്നുത ഒരു തരി തരി ഉള്ളതക്കാറ അല്ലേ
ആ ആ
ഉം
വെള്ളണ്ട് പാലിട്ട് കഴിക്കണ പൊടിണ്ട് മറ്റ മറ്റേ ഷുഗറിന്റണ്ട്
ആ ആ
ചായ കാച്ചണ പൊടി ഉണ്ട് അങ്ങനെ വേറെ ഇട്ടൂടെ ഏലക്കാന്റെ പൊടി തുണ്ട് ഏലക്കെ ഇട്ടിട്ടുള്ള കൊ ആ തെയില പ്പടെയുണ്ട്
അത് വേറെ ടേസ്റ്റ് ആക്കാറില്ലേ വിടെ
ആ ആ അതന്നെ ഒറിജിനലാണ് ഇണ്ടാക്കണത് നമ്നേരിട്ട് കാണാലോ ഏ പൊടിക്കണതൊക്ക അയ്ന്റുള്ള് കേയറിയ കാണാം പിന്നാ ആത് ആർ ആ ചായും കുടിക്കാ നല്ല രസുള്ള ചായയാണ് ചെറിയൊരു ഗ്ലാസ്സിന്റെ
ആ അങ്ങട്ട് ഞാൻ പോയിട്ടില്ല.
ഉം ചോക്ലേറ്റ് പോലെ ചായ ചെറിയൊരു ഗ്ലാസിൽ സ്റ്റീൽ ഗ്ലാസില് തരും
ആതെ ഒരു ഫ്രീകിട്ടീലാ?
അല്ല നമ്മള് പൈസൊടുത്ത് വാങ്ങണ്ട തോൺണു.
ആ
കേറു തന്നെ ഫുൾളിങ്ങനെ ടീവീലിങ്ങനെ അവരതിങ്ങനെ കാണിക്കും ആ തേയില തോട്ടോം
ആ ആ
എങ്ങനെ വരിണ്ണതും അത് ആ അത് പിന്നെ ഈന്താ പൊടിയായി വരുന്നതും എല്ലാം അതിൽ ഇങ്ങനെ കാണിക്കും നമുക്കൊക്കെ കാണാങ്ങനെ.
ആ കണ്ട്കോണ്ട് കുടിക്കലേ
ആ ആ അതെന്നെ ചായ അവിടുന്ന് ലൈവായിട്ട് ഉണ്ടാക്കി തരും.
ആ
ഏയ് നല്ല രസമുള്ള ചായയാണ് അറിഞ്ഞു.
അത്‌ അപ്പമ്മക്ക് അപ്പ ഞമ്മള് വാങ്ങൂലേ പൊടുന്നേ അത് ഏത് വാങ്ങാത്ത പെട്ടന്ന് വാങ്ങും
അതിനെന്താ പാസ ത്ത് കേരള ഊണ് കൈമേലൊക്കെ ഒരു വാച്ച് പോലെ എന്തോ കെ ട്ടും എന്നിട്ട് കേറൂല്ലേ
ഏ
കേറണങ്കില്
ഉം ഉം ആ പിന്നെ അന്റെ മക്കളൊക്കെ എവിടേ
ഓല് പൊറത്ത് കളിക്കുന്നുണ്ടേ
എത്ര കുട്ടികളാ
മൂന്നാള്
ആഹ് ഉം ഇപ്പൊ വെയിലായതോണ്ട് പൊറത്തെവ് ഇൻക്ക് മൂന്നാളന്നെ രണ്ട് പെണ്ണും ഒരാണും ഉം
പഠിക്കാ
ആഹ് ചെറിയുട്യോളാ പഠിക്ക വല്യോള അഞ്ചിലാണ്
ആഹ്
മറ്റോ മൂന്നില മറ്റേ എൽ, കെ, ജീല്‌ പ്പം ചേർത്തി
ഉം
ഉം പിന്നെന്തൊക്കെ
വേറെന്താ
പാ
കൊതുകൊക്കെണ്ടവ്ടാ
ആഹ് നല്ലോണ്ട്. ഞങ്ങളൊര് പട്ടണം പോലെയാണ് അതെന്നെ അവിടെ നല്ലണ്ട്. എല്ലാം നേരൊന്നില്ലാ രാത്രി മഗ് രിബിനും സുബയ്ക്കും ആ നേരത്താണലോ നല്ലോ
ആഹ്
പിന്നെന്താ ന്നാശരി ട്ടോ ആ പിന്നെ വിളിക്കണ്ട് ന്നഓക്കെ